തരയൂ കേൾക്കണില്യേ
ആഹ് കേൾക്കണ്ട് കേൾക്കണ്ട്
ഉം എന്തൊക്കെയാ സുഖാണോ
എന്താ നല്ല വർത്താനം സുഖന്തന്നെ എന്താ അവിടുത്തെർത്താനം
ഇവിടെം സുഖം
അതെ മഴയൊക്കെ ഇണ്ടാങ്ങട്ട്
ഇപ്പൊ മഴയില്ല മഴ ഒന്ന് പെയ്തി ചോർന്നു കൊറച്ച് മുമ്പ്
ഏഹ് വെയിലൊക്കെ ഇണ്ടോ ഇവിടെക്കെ ഇന്ന് കമ്മ്യ
ആഹ് ഇന്നലൊക്കെ നല്ല മഴയായിരുന്നു ഇന്നലെ മിനിയാന്നൊക്കെ ആഹ് ഇവിടി തന്നെയ നല്ല മഴ നല്ല മഴയായിരുന്നു
ആഹ്
എന്താ പണി പ്പോ ആഹ് ഫുഡൊക്കെ കഴിച്ചു റെസ്റ്റിന്റെ നേരാ കൊറച്ച് കഴിഞ്ഞാ മക്കള് വരും
ആഹ്
മക്കള് വരാൻ നേരായിക്കൊണ്ടിരിക്കണ് നാലരൊക്കെ ആവുമ്പോ
നാലരക്ക വരുവ അല്ലെ
ആഹ്
ഏഹ് ഇവടി ഫുഡ് ഇപ്പ ഫുഡ് കഴിച്ചിട്ടേള്ളൂ ന്ന് കൊറച്ച് ലേറ്റ്
അത് ന്താ നേരം വൈകിയേ
ഇന്ന് ഇവിടെ ഗോതമ്പോണ്ട് പായസം ഇണ്ടാക്കീന്ന്
ആഹ് അത് കുടിച്ച് അപ്പൊ പിന്നെ വയറിനാവശ്യണ്ടായില്ല അവ്ട
ഇല്ല ഇല്ല അപ്പ വയറിന് ഗ്യാപ്പിണ്ടായില്ല അപ്പൊ നേരം വൈകിന്ന്
വീട്ടിലാരൊക്കേണ്ട്
ഇവിടെ അമ്മ ഹസ്ബൻഡ് കുട്ടികള് കുട്ടി ഒരാളെള്ളു
കുട്ടി ആഹ് താവുമ്പം ചെറുതായിരിക്കൂല്ലേ ഉം
ഉം
എന്താ ഇവിടെ അപ്പൊ നെയ്സറി പോവൂല ഇല്ല
ഇല്ലയോ ഓനെ മൂന്ന് വയസ്സ് മറ്റന്നാളൊക്കെ ആവാ
ആവൂള്ളുല്ലേ ആഹ് നാലാംന്തി ഉം ആഹ് മൂന്ന് വയസ്സ് കഴിഞ്ഞ് പിന്നെ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടൊക്കെയണെല്ലാം കൊണ്ടു ആക്കല്
ആഹ് ഇ ഞാൻ ചോദിച്ചു അംഗനവാടിയില് അപ്പ അംഗനവാടീല് ഇപ്പ എടുക്കണില്യ നവംബറിലാണ് ഇനി കുട്ടികളെ എടുക്കണതന്ന് പറഞ്ഞു ഇപ്പഴ്ത്തെ കഴിഞ്ഞൂന്ന് പറഞ്ഞു
നവംബറിലാവുമ്പോ ആഹ് അപ്പ കൊറച്ചാവല്ലോ അപ്പൊ മൂന്നര വയസ്സൊക്കെ ആവുല്ലോ മൂന്നര വയസിന്റെ അടുത്താവും ഉം
ഞാനപ്പ ആക്കാന്നാ വിചാരിക്കുന്നേ ഇപ്പ മഴക്കാലായോണ്ട്
കൊണ്ടോയാക്കാരുന്ന് ആഹ് അത് ശരിയാ ഞമ്മക്ക് ഇവിടെ നിന്നാലേ ഒരു മനസ്സിക്കൊരു മനസമാധാനം ഇണ്ടാവൂല ആഹ് ഒന്നാമത് പിന്നെ ഒരു കുട്ടിയൊക്കെ ആവുമ്പോ
ആഹ്
ഒന്ന രണ്ടെണ്ണൊക്കെ ആവുമ്പോളേ നമുക്ക് പിന്നെ ആ ചെറുതില ഉണ്ടാവുമ്പോ അതിന്റെ ആ ഒരുതിയിലാണ് പോകും.
പോവുല്ലേ
വ ആ വല വലുതാ വലുത അങ്ങനെ ആകുമ്പോ അവര് പോയ ചെറുതുണ്ടല്ലോ അപ്പൊ പിന്നെ മറ്റോലോഓക്ക ഓർക്കൂലന്നല്ല ഓർക്ക ഒരു ടൈം ഒരു ഗ്യാപ്പ്ടണ്ടാവല്ലല്ലോ. ഇവരൊക്കെ ആഹ് പൊതിന ഇവര് വരാനാവും ചെയ്യൂല്ലേ...... പക്ഷെ ഒന്നാകുമ്പോം ഭയങ്കര ടെൻഷനാണ് ആ പോകുമ്പം ഞാൻ കൊറെ പേടിച്ചതാണ്.
ഞാനങ്ങനെ ഇവിടെ പിന്നെക്ക കുറച്ച്ലോങ്ങാണ് നല്ലോ പോണം.
പണിയാകും
ആഹ് കൊണ്ടപോയാ ആക്കി അവിടുന്ന് ഇങ്ങോട്ട് എത്തുമ്പോഴക്ക്. ആ നേരൊക്കെ ആവുംകൊണ്ടയി ഇങ്ങോട്ട് പിന്നെ ഉച്ചരിട്ട് പോക
ജോലികളും ഒക്കെ പാടകുമ്പോ.
ആഹ അ ഭയങ്കര. ബുദ്ധിമുട്ടാണ്ണ എന്നാല എങ്ങനെ ഒരു അങ്കനവാടിയിൽ പോകണൊക്കെ ഇഷ്ട അവിടെ പൊടിവാങ്ങാനൊക്കെ പോകുമ്പോ. കുട്ടികളെക്കെ കണ്ട കഴിഞ്ഞാ പോരൂല ഒപ്പം.
താല്പര്യമുള്ള കുട്ടികളാവുമ്പോളേ നല്ലതാ പോയി കിട്ടിയാ. അല്ലെ നമുക്ക് എൽ കെ ജിയിലും യു കെ ജിലും പറഞ്ഞേക്കാം നല്ല സുഖം കാരണം അവിടുന്ന് ഒരുവിധം പഠിപ്പിച് വിടുവര്
മിക്ക ആൾക്കാരാതന്നെ പറയുന്ന അങ്കനവാടിയിലൊക്കെ വിട്ട കഴിഞ്ഞാൽ സുഖണ് സ്കൂളിൽ പോകുമ്പോ. കുട്ടികൾ കരച്ചില ഉണ്ടാവില്ല കുറുമ്പ് ഉണ്ടാവി
അധികം റിസ്ക് എടുക്കേണ്ട ആവശ്യം വരില്ല എൽ കെ ജി യു കെ ജി അംഗവാടി. ഇലെ നമുക്ക് ഈ ഒരു വർഷം പോയി കിട്ടിയ കാരണം ഇന്റെ ഫസ്റ്റ് വലിയ മോനില് ഞാൻ പഠിച്ചിക്കണത് അനാ ഓൻ പോയിനീ പക്ഷെ പോവാനും കൊറച്ചൊക്കെ നല്ല മടിയായിരുന്നു പക്ഷെ മോളാ അപ്പം ഞാൻ ഇതേമാതിരി കൊണ്ടയാക്കിഅംഗൻവാടി യിൽ ഒരു വർഷോള് പോയ പിന്നെ എൽ കെ ജി യു കെ ജിയി പഠിക്കൻ അവൾക്കു നല്ല. ഏ ഒരു പ്രയാസം ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല...... ഒരിക്കാൻ നല്ല സുഖമായിരുന്നു അപ്പൊ അങ്ങനെരു ഇത്ണ്ടാവും...
കുട്ടികൾക്ക് വരുമ്പോഴക്ക എന്തെങ്കിലും വേണോ ചായക്ക് നാല് മണിക്ക് സ്കൂളിട്ട് വരുമ്പോ....
കടയിൽന്ന് എന്തെങ്കിലും വാങ്ങിട്ടും ബേക്കറി ഐറ്റംസെ അതൊക്കെ പറ്റുള്ളൂ ആ ചെല ടൈമിലൊക്കെ ഞാൻ പായസം ഉണ്ടാക്കി വക്കും.
ഏ എന്തുകൊണ്ട് ഉണ്ടാക്കണ
അത് ഇതന്നെ മറ്റേ മറ്റേ സേമില്ല എന്താ പറല് അത് കുനാഫന്റെ സെമി
ആ സൂനാഫന്റെ സേമിയോ
ആഹ കുനഫാ സേമിയ അറിയില്ല കാട്ടിയില്ലാത്ത നാരുമായിരട്ടെ
ആണോ എനിക്കറിയില്ല അറിയില്ല കണ്ടിട്ടില്ല എനിക്ക അറിയില്ല
ഒരു മുപ്പത്തിങ്ങളൊക്കെ പായസം നല്ലോ ഉണ്ടാക്കണതല്ലേ ആ നിങ്ങളെ പായസം നല്ല ടേസ്റ്റ് ആണല്ല
സേമിയ അറിയ പക്ഷേ കുനാഫ അങ്ങനത്തെ സംഭവം ഒക്കെ ഇതായിട്ടില്ല
ആ ചെറിയൊരു നാര് പോലായിട്ടുള്ള ഒരു സേമിയുണ്ട് കുനാഫ ഐറ്റംസ് ഉള്ളരു സേമി അതിപ്പോ ഇപ്പ ന്റെ വീട്ടിലൊക്കെ നല്ല അവൈലബിള ആ എല്ലാം കിട്ടും എത്ര മുപ്പ പത്തൊമ്പത് അൻപതൊക്കെ ആകുമ്പോ ചെറിയ നാര് മാതിരി
അതെങ്ങനെ പെട്ടെന്ന്വേവോ അതോ
അത് ഓല ഇതാക്കി റോസ്റ്റ് ചെയ്ത് വെച്ച അല്ല വറുത്ത നല്ല വറുത്ത ഇതാക്കി വെച്ചത്കാരോ അതും വറുത്തതായിട്ട ഉണ്ടാവും അല്ലാത്തതും ഉണ്ടാവും. ആ വറുത്തതാവുമ്പോ പിന്നെ അമ്മക്ക് ത് നെയ്യിലിട്ട് വാട്ടണ്ടവു ആ നെയ്യില്ട്ട് വാട്ടണ്ട ആവശ്യം വെരില്ല നമ്മക്ക് നേരെ അത് വ വള കൊറച്ച് വെള്ളൊഴിച്ക്കാണ്ട് വെവിച്ച് നിങ്ങളൊക്കെന്താ ചെയ്യണ് അയ്നനുസരിച്ച് നിങ്ങളേൽ ഇ ണ്ടാക്കണ റെസിപ്പി എങ്ങനെന്ന ഓയ്ച് കറിയില അഹ് വേറൊരു ടേസ്റ്റആണ് അ ഇൻക്കതഅതറിയാ
ആ ആ ഇത്ഹാ ആ ആണ്ട് ഓരോ പലരും പല ടൈപ്പിലാ വെക്ക.
ആ
മ്
ഇപ്പൊക്കെ ഇങ്ങനെ യൂട്യൂബ് നോക്കിക്കാണ്ടൊക്കെ ഇങ്ങനെ ങ്ങ നെയെ ചെയ്ത് ചെയ്ത് ചെയ്ത് ഒര് വിദൊക്കെ ആ റെഡി ആവലൊട്ന്നീനിം ലാസ്റ്റ്ങ്ങള് എന്താ പറയല് അയ്ക്കാത് പാരൂലേ എന്താ പഞ്ചസാര മേൽ തൈ കൈ ആക്കിക്കാണ്ട്.
പം ഏലക്കായും പഞ്ചാരിം പൊടിച്ചതാണോ പറയുന്നേ?
അല്ലടി പഞ്ചസാര മെൽറ്റ ആക്കിക്കാണ്ട് അതായത് ഞമ്മള് നോൺസ്റ്റിക് പാത്രത് വെച്ച് കാണ്ട് ആ ലാസ്റ്റ് അത് പാരൂലെ ആ ഒരു ആ മധുരം
ആ ഞങ്ങള് അയ്‌ന് നിങ്ങള് പറയ്ണെ മറ്റേ വള്ളത്തില് കലക്കീട്ട് അങ്ങനെയല്ലേ?
അതല്ല ഞാൻ പറഞ്ഞത് നമ്മള് നോൺ സ്റ്റിക്കിന്റെ പാത്രത്ത് വെച്ച്ക്കാണ്ട് പഞ്ചസാരക്കരയ്ക്ക് ഇട്ട്ക്കാണ്ട് അയിനെ ഉരുക്കൂലേ?
ആ
ഉര്ക്കിക്കാണ്ട് ഈ പായസത്ക്ക് ലാസ്റ്റ് ഇത് പാർന്ന കൊടുക്കൂലേ ആ ഒര് വേറൊരു ബ്രവ് ബ്രൗൺ കളറായി നിൽക്കൂലേ?
ഞാ ഞങ്ങളിഇവടെ അങ്ങനെ നോക്കിട്ടില്ല.
ആങ്ങ് അങ്ങനെ കാണാല്ലോ ചെലപ്പോക്കെ ഈ കല്യാണ വീട്ടിലൊക്കെ
ആ ആ ചെലൊര് അങ്ങനെ കാട്ടും പക്ഷെ ഞങ്ങങ്ങനെ ചെയ്യാലില്ല.
ഏ
ആഹ ഞങ്ങള് ഞങ്ങള് വേറെ രീതിയിലാണ് ഞങ്ങള്ത് പറഞ്ഞാ സു എൾപ്പാണ്. സിം അ പെട്ടന്നുള്ള പണി എൾപ്പ പണിന്നൊക്കെ പറിണ പോലെ.
അതെങ്ങെയാ? പർഞ്ഞുട് കൊറക്കണ്ട.
ഹേ ഹ- സേമിയം എതാ വർത്ട്ട് അദ്യേ വർത്താ വർക്കാതെണെങ്കി അത് വർക്ക പിന്നെ പാൽല് വള്ളം സീതായത്തളചിട്ട് അയ്യ്ക്കത് ഇട്യ. ന്നട്ട് നല്ലോണ്ണം വേവിക്ക്യാ ന്നട്ട് പിന്നെ ഒന്നണ് കുറുര്യരുമ്പോ പഞ്ചസാര ല്ലേ?
ആഹ്.
അത്ട്യാ. അത്ട്ട്ട്ട് നല്ലോ എളക്കാ ന്നട്ട്ത് ഒന്ന് പാകതൊരു ലെവലാകുമ്പോ പിന്നെ. വാങ്ങ ന്നട്ട് അണ്ടി പരിപ്പും മുന്തിരിങ്ങി വർത്താണ്ട് അയികിട അവ് വേറെരെസാ.
ആ അത് അപ്പൊ ഞങ്ങള് ഞ ഇണ്ടാക്ണ സാധാ സെമിന്റയിരി ആണല്ലോ? ആഹ് അതല്ല ഈ ഇങ്ങൾ ഇണ്ടാക്കുമ്പൊ വേറെ ന്തൊക്കോ മിക്സ്ഡ് ആക്ണ്ട് തോന്നുന്നു. കാരണയ് അത് കുടിച്ചുമ്പോ അതിന്റേതായിട്ടുള്ള വേറെരു ട്ടെസ്റ്റ് ആണ്ട് വര് നാണ ഒട്ന്ന വെര്നെന്നറീല.
അതിൻക്കറിഞ്ഞൂടാ. ഞങ്ങൾ ഞാ വടെ ഇങ്ങനെ ണ്ടാക്കല്.
അവ് പിന്നെ ഓരോരുത്തരെ കയ്യിന്റെ. അതായ്ര്ക്കും ആ ചെലപ്പോ അതായിരിക്കും. ന്നട്ട് ഞാന് ഒര് ഒരു റാവശ്യം അങ്ങന ഇതേ മായ്രി ഒരു ചേച്ചി ഇങ്ങട്ട് വന്നിര്ന്നു. ന്നട്ട് കുൾപ്പിക്കാ വെര്ണ ചേച്ചി ആ ഒരു ടൈമില് ഞാൻ ത് കേൾക്കാൻ വണ്ടീന്റെ. തറവാട് വീട്ട്ക്ക് ആ ന്നട്ടവിടെ പോയി. തളി ഈ ചേച്ചിന്റെ ഈ ണ്ടാക്കണ ഞാചോയ്ച്ചും ഇതെങ്ങനെ ണ്ടാക്ക്ണെ ചോദിച്ചാണ്ട് അപ്പോ ആ ചേച്ചി ഇൻക്ക് പറഞ്ഞന്നിനി അങ്ങനെ അന്ന് ഞാവടെ ഇ ആ അട്പ്പത്ത് ഗ്യാസ്മൽ ചോറ് വെച്ച്കാണ്ടത് ഊ റ്റിച്ണ് വെള്ളം വെ വെള്ളം വരാൻ വേണ്ടി അതടു തച്ച് പോയിനി ന്നട്ടത് കേൾക്കാ വേണ്ടിയാണ്ട് പോയി. ന്നട്ട് ഞാൻ ഇത് കുത്തർന്ന് കേട്ട് കുത്തർന്ന് നിന്ന പ്പൊതിന് ഇന്റെ ചോറ് വടെ കരിഞ്. അന്ന് ഇൻക്ക് ചോറ്ണ്ടായില. ന്നട്ട ത് ഞാ ചേച്ചിനോട് പറഞ് ചേച്ചി- പ്പളും ചിർച്ചിണാണ.
ന്നട്ട് പിന്നെ ചോറ് ന്നെ രണ്ടാമത് വെ
ത് ന്റെ ചോറാണ്ട് കര്ഞ് ആഹ്.
ഹ ഞാ ഹഹ. ഓരൊ അനുഭവങ്ങളല്ലേ അതൊക്കെ പ്പലോയിക്കുമ്പോ ചിരിയാണ് ല്ലേ..
ശര്യാണ്. അന്ന് ദെന്നെണ് ഇങ്ങനോരോന്ന് ത് കേൾക്കുമ്പളെ ആ ഒരു ടൈമുവല്ലേ അപ്പൊ പിന്നെ. കേക്കാ കേട്ട്ക്കാണ്ട് വെക്കാള്ളേ ആ ഒര്ത്. പിന്നെ ഞമ്മള് എവ ഒട്ന്നെങ്കിലോക്കെ പോയിങ്ങനെ കുച്ച് കുടിച്ചു്മ്പളെ. അയ്ന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അറിമ്പോ ഇവര്തെങ്ങനെ വെ ക്ക്ണത് അതറ്യാ വാണ്ടി.
ഇ പലരും പല ടൈപ്പിലാന്നെ. യ പായസായാലും സദ്യ കൂട്ടങ്ങളായാലു എന്തായാലു ഓര ഓരോരുത്തരും ഓരോ രീതിയിലാ വെക്ക.
ഏഹ് അതാണ്.
ഉം എങ്ങനെ പൊർത്ത് ട്രാവലി ങ്ങൊക്കെഷ്ടാ സിൻമക്കൊക്കെ പോവലുണ്ടോ?
ആഹ് അതൊക്കെണ്ടേനി കല്യാണം കയ്ഞ്ഞ ആ ടൈമിലൊക്കെ, പിന്നെക്കെ കണക്കന്നെ. പിന്നാ ഓണന്നുല്ല്യ ട്രാവല ട്രാവൽ ചെയ്യാ നൈന്പ്പം ഇക്ക വടെല്ലല്ലോ. വ വന്ന് ആ ആൾ ഗൾഫ് ല വെ വന് വര്ണാ ടൈ മാവുമ്പളെ. അപ്പം പിന്നെതന്നെ വീട്ട് ലോരോ പണ്യായ്കാണ്ട് വീട് പണി മറ്റേ മർച്ച് ന്നർഞാണ്ട് ആ ഒരു- ആ നാല് മാസം അങ്ങനെണ്ട് പോവും
അങ്ങന പി എങ്ങോട്ട് പോക്ക് ടക്കൂല ലെ
പോവലൊക്കെ കണക്കന്നെ, ഇഞ്ഞിപ്പൊ ഈ വരുന്നത് ആഗസ്റ്റിലാ. വരുമ്പോ മഴക്കാലം അപ്പോഴും കണക്കന്നെകാരം നല്ല വേനൽ ടൈമിൽ കിട്ടണം. ആ ആഗസ്റ്റ്‌ ആവുമ്പോ വരും
ഏഹ്, വേനലാവണം വേനലായാലും അതും ബുദ്ധിമുട്ടാണ് ചൂടായാല്, പൊറത്തിറങ്ങാനും കഴിയൂല
അതും ശരിയാ, വേനലായാല് ചെടികളൊക്കെ ദമ്മായിട്ടുണ്ടാവും
ആഹ്
ചെടിയൊക്കെ ഭയങ്കര ഇഷ്ട
ആണ് ലെ
ഉം നൊക്കെ ഭയങ്കര താല്പര്യമുള്ള ഓരോന്നൊക്കെ കുഴിച്ചിട്ടു ചെടി ആഹ് ചെടി ഇണ്ടാക്കണത്. ആഹ് പൂക്കള ആ ബോഗൈൻ വില്ലല്ലേ
ആഹ്
ഇന്റെ അടുത്തോരു പതിമൂന്ന് ടൈ പതിമൂന്ന് ഐറ്റംസ് ഒക്കെ ഇണ്ട്
ഏഹ്
അത് ഇങ്ങനെ എവുട്ന്നെങ്കിലൊക്കെ ഇങ്ങനെ വാങ്ങിയാണ്ട് ങ്ങനെ കുഴിച്ചിട്ടുണ്ടാക്കും
ഏഹ്
അതാ വേനല് ആറു മാസം ആവുമ്പോ കാണാൻ നല്ല രസാണ്
ആണ്ല്ലേ
ഒരോർത്തർക്ക് ഓരോ ഇഷ്ടം
ഫ്ലവർ ചെലോര് ഫ്ലവറ്ണ്ടാകും ചെലോർക്ക് പച്ചക്ക
അതുണ്ട്. അതൊരു അടുക്കളന്റെ ഒരു സൈഡില് അതുണ്ടാക്കും. അ അധിക സ്ഥലൊന്ന് അതൊന്ന അധിക സ്ഥല ഇല്ല അവര് എട്ട് എട്ടര സെന്റൊക്കെ ഉണ്ടാവുള്ളൂ അയില് വീടും എല്ല വ്വാണ്ടേ ഒപ്പിച്ച ഒപ്പിച്ച്.
പിന്നെമ്മക്ക് ബോറടിണ്ടാവുല്ല എന്ത്ലേലക്കെ എൻഗേജഡ് ആയാല്
അതാണ് എല്ലാ ഞ അത് ഈ മഴക്കാലൊക്കെ ആവുമ്പോ മനസ്സ് ഒന്നായിട്ട് മൂടിക്കെട്ടി ക്കും ഇതാവുമ്പോ ഇത് കാണുമ്പോ ഒരു ഹാപ്പിനെസാ അയ്മക്ക് നോക്കിന്നരെങ്കിലൊരു സന്തോഷം കിട്ടും
ആഹ്
ആഹ് നമ്മള ടൈമായി ഇനിങ്ങോട്ട് കട്ടാക്ക കട്ടാക്കണ്ടാ അവിടെ കട്ടി യ്യ് അവിടെ കട്ടിടോക്കെിട്ട